ഹലോ അസ്ലൻവലയ്ക്കും
അസ്സലാം കേൾക്കാമോ
ഓ കേൾക്കാലോ എന്താ വാർത്തനൊക്കെ ചായഒന്നും കുടിച്ചില്ല വൈുന്നേരം കുടിച്ചിട്ട വൈന്നേരം ചോർവെയിച്ചോണ്ട് നിക്ക ഇല്ലല്ല വീട്ടില്
ഓ മക്കളൊക്കെ വന്നോ സ്കൂളിൽ പോയിട്ട്
എത്ര പേരുണ്ട്
ഏ
ചായ കുടിച്ചോചോയിക്ക
ചായ താണ്ട ഞാൻ അരിച്ചോണ്ടി
ഞാനോ
ഉം
ഉം ഇല്ല ചായക്ക് ചായക്ക് എന്താ ബിസ്ക്കറ്റോഅങ്ങനെ എന്തങ്കിലും ഒക്കെ ഇണ്ടാവും
വിട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടിൽ ഞാൻ ഹസ്ബൻഡ്
എത്ര മക്കളുണ്ട്
ആ ഏ അപ്പള്ളോ അപ്പം ആയില്ല
മക്കളയില്ലേ ഓ ഓ പിന്നെ ഓ ഇവിടെ എന്തുവാ മഴയുണ്ടോ അവിടെ
മഴ ഇ ഇല്ലന്ന് വെച്ച മഴ കുറവുണ്ട് ഇന്നലെയും മിനിയാന്നും ഒക്കെയായിട്ടു നല്ല മഴയാണ്
ഉം ഉം
എന്താണ് ചായക്ക് ഇന്ന് വൈക്കുനേരം കടി എന്താ
കടിയൊന്നുല അബ്രു അബ്രു എന്റെ മോനെ കസേരയിൽ ഇരിന്നു ഉറങ്ങുന്നു
ഏഹ്
ഉം ഉച്ചക്ക് ഒറക്കാൻ കടിത്തീട്ട് ഒറങ്ങീല്ല ഒരു പൊടി ഒറങ്ങൂല
അതെലേ മോൻ എത്രാ
ഇല്ല മോനിക്ക് മൂന്ന് വയസേ ഉള്ളു സ്കൂളിൽ പോകൻ തോടങ്ങിയിട്ടില്ല
ളിലായിരിക്കല്ലേ
ഏ
അംഗനവാടീല്
ആ അംഗനവാടീല് കഴിഞ്ഞ ആഴ്ച്ച പോയി ഇത്തവണ ഈ ആഴ്ച്ച വിട്ടില്ല അവനിക്ക് ചെറിയൊരു പനി പോല അപ്പഴ്ത്തേക്ക് വിട്ട് എല്ലാ പിന്നെ ഒരു മോളുണ്ട് മോള് ഫസ്റ്റ് സ്റ്റാൻഡേഡില് മ ആറു വയസ്സ്
ആറ് വയസ്സ് ലേ
ഉം
എന്താ മോള് സി ബി എസ് സി സ്‌കൂളിലാ?
സി ബി എസ് ഇ സ്കൂളിലാ
ഇങ്ങളെ അവിടെ സി ബി എസ് സിലാ കൂടുതൽ ആൾക്കാരും പോവാ
എന്തുവാടെ?
ഇങ്ങളെ അവിടെയൊക്കെ കൂടുതൽ ആൾക്കാര് സി ബി എ സിലാണോ പോവാ ചോയിച്ചേ
ഇല്ല ഗവൺമെന്റിലും അല്ലാതെ സ്റ്റേറ്റിലും ഒക്കെ പോന്നവരുണ്ട് കേരളായിലും ഒക്കെ ഉം ഉം എന്ത് പറ്റി അവിടെ എല്ലാരും സി ബി എസ് സിക്കാരാണോ
ഞാൻ സി ബി എസിയിലാ പഠിച്ചേ
എന്നിട്ട് എ എന്താ പത്തിലും പ്ലസ്റ്റൂനുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
പത്തും പ്ലസ് ടു ഞാൻ ഗവൺമെന്റ് സിലബസ് ദപഠിച്ചിത് ഏഴ് ക്ലാസ് വരെ സി ബി എ സി
ഏഴാം ക്ലാസ്സ് വരെ എങ്ങനെ ഉണ്ടായിരരുന്നു സി ബി എസ് ഇന്ന് സ്റ്റേറ്റിലോട്ട് മാറിയപ്പോ
ഒന്നുകൂടെ സ്‌റ്റേറ്റ് സിലബസാ അതാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം സ്റ്റേറ്റ് സിലബസാണ്
ആണല്ലേ ആഹ ആഹ
കസുഖം
ഉം സി ബി എസ് എന്ന് പറയുന്നത് അവര് ചവച്ചരച്ചോട്ട് ഇങ്ങോട്ട് പിള്ളേരുടെ വയലോട്ട് ഇട്ട് കൊടുക്കും അത് അതുപോലെ പിള്ളേര അങ്ങ് വിഴുങ്ങി കഴുന്നു പിള്ളേരൊന്നും മനസ്സിലാക്കി പഠിക്കുന്നില്ല
മറ്റത് നമുക്ക് മനസ്സിലാക്കിച്ച് തരും
ആഹ് ഇതൊന്നും മനസ്സിലാക്കിയല്ലാ പഠി പഠിപ്പിക്കുന്നത് പിന്നെ എല്ലാത്തിനും ഫുൾ മാർക്കും കാര്യങ്ങളും ഒക്കെ ണ്ട് പിന്നെ ചിലപ്പോ നാലാം ക്ലാസ് കഞ്ഞിട്ട്ങ്ങ് സ്റ്റേറ്റിലോട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിൽ ചോദിച്ചാ അവക്ക് പറയാൻ പറ്റത്തില്ല
സി ബി എസ് സി ല്ലേ ഉം നല്ലത് പഠിച്ചുണ്ടെങ്കിൽ നല്ലത് ബി ബി എസ് തന്നെയ ആണ്
ഉം ഉം എന്ത വരാ പഠിച്ചത്
ഞാൻ പ്ലസ് ടു
പ്ലസ് ടു അത് ഓട കല്യാണ ആയിരുന്നോ
കാരണം ഞാന് എന്താ ഞങ്ങളടെ വീടിന്റെ അടുത്ത് തന്നെ ഇണ്ട് ഒരു സി ബി എസ് സി സ്കൂള് അപ്പൊ അങ്ങനെ വണ്ടിൽ പോകണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലേനും സി ബി എസ്ൽ ചേർത്തിയത്
ഉം ഉം
ആ മറ്റത് പറയുമ്പോ നമ്മക്ക് പാ. അല്ലാത രീതിയില് പ്പോ സി ബി എസ് സി സ്കൂള് ചേർത്താൻള്ള സാമ്പത്തികമൊന്നും ഉണ്ടായി ട്ടല്ല
ഓ ഓ
അങ്ങനെ ചേർത്തി അങ്ങനെ ചേർ എടുത്തുണ്ടായിണ്ട് ചേർത്തിയതാണ് പിന്നെ നമ്മള് സാധണക്കാരാണ് നമ്മ
ഹും പക്ഷേ ഇപ്പോ ഒട്ട് മിക്ക പേരൻസ് ഇങ്ങനാ ചെയ്യുന്നത് കാര്യം. ഉം പിന്നാഹ് ആ ചെല പേരൻസ് മാത്രം ഇങ്ങനെ ന്നാല ഒരു പിള്ളേര്ക്കൊര് ബേസ് കിട്ടിട്ട് അങ്ങോട്ട് സ്റ്റേറ്റിലോട്ടാക്കത്തുള്ളു. ബാക്കി എല്ലാരും സി ബി എസ് ഇ തന്നെ തുടർന്ന് പഠിപ്പിക്കാൻ നോക്കും. പക്ഷേ പിള്ളേരിക്ക അറിയത്തുള്ളു അതിന്റെ ബുദ്ധിമുട്ട് എത്രയാന്ന്.
അതെ അതെ ശരി. പക്ഷേ എന്താറിയോ സ്റ്റേജ് സിലബസ്ന്ന് പറഞ്ഞാ നമ്മക്ക് പഠിക്കാൻ സുഖമായിരിക്കൂട്ടോ. പിന്നെ അതല്ല അത് നമ്മള് ടീച്ചേസ് സുഖമായി പിന്നെതല്ല. പിന്നെ ടീച്ചേഴ്സിനെ അപേക്ഷിച്ചു നോക്കുമ്പോ ടീച്ചേഴ്സ് എന്ന് പറയ പി എസ് സി എഴുതി വരണ ടീച്ചേഴ്സിന് അപ്പോ ഓരുക്ക് അത്യാവശ്യം നല്ല ബുദ്ധി ഉണ്ടാവും.
ഓ ഓ
അതായത് സാധാരണ സാധാരണ സ്പ്പാ ടീച്ചേഴ്സ്ന്ന് പറഞ്ഞാ മറ്റോരുക്ക് പി എസ് സി എഴുതിയിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ ഓരുക്ക്? പിന്നെ
ഉം ഉം
ഏ മറ്റേത് പി എസ് സി എഴുതി കിട്ടുന്ന ടീച്ചേഴ്സ് ആകുമ്പോ എനിക്കു അതിന്റെ ഒരു ക്വാളിറ്റിന്നേ ആ
ഓ
നിനക്കു അങ്ങനെടാ ര അഭിപ്രായം പഠിക്കണ കുട്ട്യാളാ എവിടെ ചേർത്ത്യാലും പഠിക്കും എന്നുള്ള കൺസെപ് റ്റാണ് ഇനിക്ക്.
ഏ
അല്ല ഇനിക്ക് അങ്ങനെ തോന്നാട്ടോ അതോണ്ടാണ്
പ്പ എന്ത് പഠിക്കാൻ പോവാനാ?
പഠിക്കാൻ പൂവാനന്ന് പറഞ്ഞ സാഹചര്യം ഒന്നും പറ്റീല്ല പഠിക്കാന് അഞ്ച് വർഷായി.
അഞ്ചോ?
ഉം
ആ ആ പിന്നെ കുക്കിംങ്ങ് ഒക്കെ എല്ലാം ചെയ്യോ?
കുക്കിങ്ങ്ങനെ അങ്ങനെ എല്ലാതൊന്നും ചെയ്യൊന്നുല്ല്യ. നമ്മക്ക് തിന്നാൻള്ളത് ഇണ്ടാക്കും. ഓക്കെ
ഉം. ഉം. നീ അവിടെ എന്ത് ചെയ്യുവാ നല്ല എരപ്പ് കേ ക്കന്ന്
അതെ. ഞാനേ ഇടെ അടുക്കളെല് കൊറച്ച് പാത്രണ്ടെന്നൂ. അതൊന്ന് ജസ്റ്റ്‌ ഒന്ന് കഴ്‌കിക്കാനാ
ഫോണ് ചെയ്യ ഇഷ്ടു ചെയ്യാണോ
ഏ
ചെവി വെച്ചട്ടീയാണോ? അതോ ഹെഡ് സെറ്റ് ഉപയോഗിക്കുന്നോ?
ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട്
ഉം ഉം
ഉ
പിന്നെ വേറെന്താ വിശേഷം?
വിശേഷ അവടെ മഴേണ്ടോ?
ഇവിടെ ഇപ്പ മഴയൊന്നുമില്ല. നല്ല ഇന്നു നല്ല വെയിലൊണ്ടായിര്ന്നു. പഷെ എന്തോ രാവിലെ മങ്ങികെടക്ക ന്ന്ണ്ട്ട്ട് ഞാൻ തുണി ഒന്നും കഴുകിട്ടതുല്ല ഇപ്പം നല്ല വെയിലായിട്ട് കെടക്കുവ. ആടെ മഴേണ്ടോ?
ഇവിടെ ഇന്ന് മഴല്ല ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ നല്ല മഴേനി.
ആണല്ലേ ഹസ്ബന്റെ വീട്ട്ല് ആരൊക്കെ ഒണ്ട്?
എൻ്റെ വീട്ടില് ഞാനും ഹസ്ബെൻഡും ന്നെ ഒള്ളു
ആഹ നീ ഹസ്ബന്റും മാത്രെ ഒള്ളോ?
അതെ അതെ.
ആസ്ബന്റെ മദറൊക്കെ?
ഹസ്ബന്റെ മാതറ്പ്പൊ മരിച്ചിട്ട് പ ഒരു എട്ട് വർഷയി ഒമ്പർഷയി.
ആണല്ലെ ഓഓ ഓ നിന്റെ വീട്ട്ല് ആരൊക്കെ ഒണ്ട്?
ന്റെ വീട്ടിലരള്ളെ ഉമ്മ വാപ്പ അനിയത്തി. ബ്രെദറ്?
മ് മ് ആഹാ അപ്പൊ ഹസ്ബൻന്റെ വീട്ട്ല് നീ മി മ ഹസ്ബൻഡന്റെ സഹോദരങ്ങൾ ആരുല്ലേ?
ഹസ്ബന്റിന് മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട്.
അപ്പ അവരൊക്കെ വേറെ വേറെ വീട്ടിലാ?
അവരൊക്കെ വേറെ വേറെ വീട്ട്ല മ സഹോദരിമാരൊക്കെ കല്യാണം കയ്ഞ്ഞ് പോയി
ആ ആ
ഹ് കല്യാണം കഴിഞ്ഞ് വേറെ വീട് എട്ത്ത് പോയി.
ആഹ അപ്പൊ പ്രൈവസി ഒണ്ടല്ലേ ഫ്രീഡം ണ്ടല്ലേ?
ഫ്രീഡണ്ട് ഹ് ഹ് ഹ് ഞമ്മക്ക് ഇഷ്ട്ടള്ള പോലെ ചെയ്യാ. ആരെ അതയാ അര
അതെ അതെ ഹ് ഹ്. പിന്നെ മ് ന്താ ഞ ചോയ്ക്കാ വന്നത് എന്താ ചോദിക്കാ വന്നെ മറന്നോ യി എത്ര മിനിറ്റ് ആയൊന്ന് നോക് ക്ക്യോ?
ഒമ്പത് മിനിട്ട് എട്ട് ഇൻറ്റ്.
ആ ആ ഞാൻ ഫ്രീയാട്ടോ എപ്പ ആ ലും വിളിക്കാം മെസേജ് ഇട്ടിട്ട് വിളിചാ മതി.
ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്ക്യ വേറെന്താ വെയ്ന്നേര്ന്താ ചായക്കടി?
ചായക്കടിന്നുല്ല ആ അങ്ങനെ ചായക്കടി വേണന്ന് നിർബന്ധോ കാര്യങ്ങളൊന്നുല്ല ഇപ്പ ഞാൻ ചെല ദേവസങ്ങളെ ചായട്ട് കുടികും ഇപ്പ ഞൻ ചായ ചായട്ട് ഇട്ട് ഇച്ചിരി കുടിക്കുന്നു
കുടി കുടിക്കുന്നുന്നോ ചായ റ്റക്കോ?
ഓ
പാൽ ചായ?
ചായ. കട്ടൻ കാപ്പിയൊന്നും എനിക്ക് ഇഷ്ടല്ല ആ ആ ഒട്ടും ഇഷ്ടല്ല എനിക്ക് കട്ട കാപ്പി എന്റെ അച്ച എങ്ങനെ ആൾക്കാര് കുടിക്കുന്നുന്ന് എനിക്കറിയത്തില്ല ചെല ആൾക്കാര് ക്കെ മോന്തയിലൊക്കെ കുടിക്കന്നാണാം. വല്ല്യ കപ്പില്.
അതെ അതങ്ങനെയല്ല അത് അഡിക്റ്റടാ യി അതങ്ങനെല്ല അത് അടി ടായി കഴിഞ്ഞാല് ചേലോൽക് ത് പാൽ ചായ പറ്റൂലല്ലോ
മ്
പ്പ അതേപോലെ എനിക്ക്ണ്ടല്ലോ ഈ മറ്റേ തക്കാളി സ് സോസില്ലെ അത് ന്ക്ക് തീരെ ഇഷ്ടല്ല ന്റെ ലൈഫ ഞാൻ ചെറുപ്പത് മുതലെ ഇഷ്ട്ടല്ലാ തൊര് സാധന താ.
മൈ ഗോഡ് എന്റെ കുഞ്ഞു പിള്ളേര് അതില്ലാതെ ഒന്നും കഴിക്കത്തൊരവസ്ഥയാ ബ്രെഡ് കൊടുക്കുന്നെങ്കി പോലും അത് വേണം.
ഇൻക്ക് അതിന്റെ ചൊയ പറ്റൂല.
ആഹഹാ
ഏ അതായത് ഓരോ നാവിൻ ആ ഓരോ നാവിനും ഓരോ ടേസ്റ്റാണ്
അതെ അതെ അപ്പൊ ഷവർമ്മയൊക്കെ കഴിക്കാറുണ്ടോ
ഷവർമ്മ കഴിക്കും പഷേ അയ്ക്യാണ സോ ട്ടൂല സോസ് ഷ് മായോണേയ്സ് ഇഷ്ടാണ് ആ സോസോണ്ട് താല്പര്യം തീരെ അല്ല
ഉം
മന്തി ഉണ്ടാക്കൂല കേട്ടോ ഞാൻ ബെറുംചോറ് ഉണ്ടാക്കും നല്ല ചോറ്
വെള്ളച്ചോറ് എല്ലാരും ഉണ്ടാക്കുവല്ലോ
അതെ അറിയുള്ളൂ
ആഹ് ബിരിയാണി
ബിരിയാണിണ്ടാക്കൂല ഉം സദ്യ അയ്യോ സദ്യ പിന്നെ വെറും ചോറ ആയത് കൊണ്ട് അയക്കുള്ള സാധനൊക്കെ ന ഒപ്പിക്കാല്ലോ പക്ഷെ സാമ്പാറണ്ടാക്കാ അറിയില്ല യാ താങ്ക്യു താങ്ക്യു ആഹ് നെയ്ച്ചോറ് ഉണ്ടാക്കാം പിന്നെ ആർക്കും ഉണ്ടാക്കാലോ
കഫ്സ
കപ്സ ഉണ്ടാക്കിയ നന്നാവൂല ഉണ്ടാക്കലൊ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കിയാലും ചെലപ്പം ചോറ് വേവ് ഏറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും
പുലാവ്
പുലാവ് എന്ന് പറഞ്ഞാല്
പുലാവും ഇതുപോലത്തരു ആഹ് വേറൊരു ഐറ്റവാ
അതാ ഞാൻ തിന്നിട്ട അതെന്തരി കൊണ്ടാ ഉണ്ടാക്ക
ആ അതെല്ലാ അതി കൊണ്ടും ഉണ്ടാക്കാം മ മക്കൾക്ക് വേണ്ടിട്ട് സ്നാക്സ് ഇപ്പഴത്തെ അങ്കനവാടികളില് കഞ്ഞിയും പയറ് ഒന്നും ഇല്ലല്ലോ ഇതുപോലത്തെ ഐറ്റംസ ബിരിയാണി പുലാവ് എന്താ ആ ഫ്രൈഡ് റൈസ്
ഉം ആഹ്
ഉം കഞ്ഞിയും വേറെൊന്നുമല്ല അതൊക്കെ പണ്ടായിരുന്നു
യി അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആഹ് ന്നായിക്കോട്ടെ ഞൻ വിളിക്കോട്ടോ
ട്ട് വിളിച്ചാൽ മതിയേ
ഓക്കേ ഓക്കെ ശരി